ഒരു മിനിറ്റ് ഇവിടെ എന്താന്ന് അറിയില്ലടി സൗണ്ട് ആഹ് അറിയില്ല ഇവിടെ ഹോസ്റ്റല് അല്ലേ അതങ്ങണ്ട് പിള്ളാര് ഇങ്ങനെ ആ ഇങ്ങനെ സംസാരിക്കണ്
എടി അവിടെ എന്താണ് വിശേഷം പോണ വെച്ചട്ട്-
ആഹ് - ആടീപറയടി ഈ അനുല്ലേ നമ്മുടെ റൂമിലെ അവള്- ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാണ് ആഹ് ആ പെണ്ണ്-
എന്താണെന്നോ ഇപ്പൊ പ്രത്യേകിച്ച്- വിശേഷല്ലടി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ടള്ളു- ഇനി നമ്മുടെ ഓണം ആണ് വരാൻ പോന്ന ഓഗസ്റ്റ് ലാസ്റ്റേ ഓണ അല്ലേ?
ആഹ് അയിനെ പറ്റി പറഞ്ഞ തുടങ്ങിയാണ-
ആഹ് പറഞ്ഞു തൊടങ്ങിയിട്ടുണ്ട് ഡാൻസ് പരിപാടിയൊക്കെ നടത്തണ്ട് പിന്നെ ചെണ്ട ഇറക്ക്ണ്ട്- പിന്നെ ഡ്രസ്കോഡിങ്ങിനെ നമ്മുടെ കേരള കരീ അങ്ങനെക്കെ പറയുന്നുണ്ട് ട്ടാ അപ്പ ഉഷാറ് ആക്ണ്ട് തോന്ന്ണ് നമ്മടെ സീനിയേഴ്സ്
ഹേ
നമ്മുടെ സീനിയെസാണ് നട്ത്ത്ന്നതെ അതെ നമ്മടെ സീനിയേസില് കുറേ പേര് തണുപ്പുള്ളത് കാരണം കൊണ്ട് അവര് ഈ പ്രാവശ്യം
നല്ല രീതിക്ക് വളര്
ആ നല്ലതാവട്ടെ എന്തായ ആടി നീയും ഞാനും പിന്നെ വേറെ രണ്ട് കുട്ടികളും കൂടെനമുക്ക് ഡാൻസ് കളിക്കാം എന്തായാലും ഓക്കേ ഞാൻ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെച്ചി ണ്ട് നമുക്ക് പ്രാക്റ്റീസ് ചെയ്യാംട്ടോ
ഞാൻ വരാം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാ ഞാൻ വരും
ആ ഞാന് വന്ന് കഴിഞ്ഞ പറഞ്ഞ് തരാംആ ഞാന് ഇങ്ങനെ കൊറച്ച് ഇന്നലെ ഇരുന്ന് കൊറച്ച് പാട്ടുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും
ഉ അന്നാ സെറ്റ് ആക്കിക്കോ ഞാൻ വരാ
ആ അതെ പിന്നെ ആ ഞാൻ അയച്ചു തരാം എന്നിട്ട് നീ ഒന്ന് എഡിറ്റ് ചെയ്യ സെറ്റ് ആക്കണേ
അത് ഞാൻ സെറ്റ് ആക്കി തരാം
ആഹ് പിന്നെ നമ്മള് ഉദ്ദേശിക്കണത് നമ്മടെ കേരള ആ സാരിയില്ലേ സെറ്റ് സാരി
ആഹ് സെറ്റ് സാരിയും
എന്താ ആ അതെല്ലേ
ല്ലേ ആകഴിഞ്ഞ പ്രാവശ്യം ആഹ് അതെന്നെ അല്ലെങ്കിൽ നമുക്ക് കേരളന്റെ തന്നെ ഹാഫ്സാരി ആക്കേണ്ടി വരും അല്ലാണ്ടെങ്കി വേറെ വല്ല ദാവണികകള് നോക്കണം
എന്നാ നമുക്ക് താവണി നോക്കാ തോന്നണുഎപ്പഴും നമ്മള് സാരിയല്ലേ ഉടുക്കണെ
ധാവണിമേ പിടിക്കാം
അതെ
തിരുവാതിരക്കൊന്നും നമ്മള ഇല്ലാലോ തിരുവാതിര ണ്ടെങ്കിലല്ലേ സെറ്റ് സാരി ഉടു
അതെല്ലേ എനിക്ക് തിരുവാതിരക്ക് ചേരണം എടി
ചോയിച്ചുനോക്ക് അയിന് പക്ഷെ നേർ
പക്ഷെ അവിടെ അതില് ദാവണി ഉടുത്താലും കൊഴപ്പൊന്നല്ല കഴിഞ്ഞ പ്രാവശ്യം ശീനേഴ്സ് ഒക്കെ ദാവണിയൊക്കെ ഉ ടുത്ത് തിരുവാതിര കളിക്കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നല്ലോ നീ കണ്ടീര
ഞാൻ ശ്രദ്ധിച്ചില്ലഡി
ആ ഇണ്ടായിരുന്നു നഴ്സിംഗ് അയാ എന്താണ് സീനിയേഴസ്ൊക്കെ കളിക്കണ്ടായിരുന്നു
പിന്നെപ്പൊ കുഴപ്പമില്ല
ആ ആഹ നീ എന്ത് കളർഡി ആവാണീ എടുക്കണ എടുക്ക ഏ എന്റെ അടി ഞാനും അതേ അടി ഉദ്ദേശിച്ചച്ച് വെച്ചേ എന്താടീ
പിന്നെ വേ പറ രണ്ട് മൂന്ന് കളറ് ഞാൻ കണ്ടുവെച്ചിട്ട് ഒരു മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡ് അതുമ്മെ ഒരു റെഡ് കള ആ അത്മ്മെ റെഡ് കളറ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് രസണ്ടാവും റെഡ് മെറൂണ്
എനിക്കും ദാവണി എടുക്കണംടി എനിക്കൊരു കളറ് പറഞ്ഞരോ നീയ്
ഞങ്ങക്ക് നോക്കാം ഞാനൊന്ന് റൂമിലോട്ട് എത്തിക്കോട്ടെ നമുക്ക് ഇരുന്ന് തപ്പാം
അന്നട്ട് വേണം ഇന്ക്കിനി എന്തായാലും ഇന്നി ഒരു മാസോംല്ലെ ഓണത്തിന് അപ്പൊ ഇനി അടുത്ത ലീവിന് പോവുമ്പോ ഏ ബ്ലൗസ് സ്റ്റിച്ചയ്യാൻ കൊടുക്കാനേന്
ആ ലീവ് വര്ണില്ലേ അയ്‌ന് നാട്ടിപോണില്ലേ
ആ പോവുണ്ട്
ആ അപ്പൊ ഇങ്ങള് പറഞ്ഞിരുന്നില്ലെ ഡ്രസ് ഇടുക്കാൻ പോണന്ന്
കൂടെ പോവല്ലേ അപ് അപ്പൊ നിനക്കറിയണ ഷോപ്പിന്ന് എനിക്ക് ഡ്രസ്സ് ഇത് കൊടുക്ക സ്റ്റിച്ച് ചെയ്യാനുള്ള ബ്ലൗസിന്റെ
ആ അപ്പൊ നമുക്ക് അവിടന്ന് അങ്ങനെ പോകുമ്പോ നമുക്ക് മെറ്റീരിയൽ എടുക്ക അന്നട്ട് നമുക്ക് ചെയ്യാം ദാവണി
ഉം
റെഡിമെയ്ഡ് വാങ്ങിയ കൊള്ളത്തില്ല്യടി
അതെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു വൃത്തി വരുള്ളൂ ടി
ആ അല്ലെങ്കി ഒരു മാതിരി നിക്കും ഒരു ഫിനിഷിങ് കിട്ടില്ല മ്
പിന്നെ വ ഞാൻ ഉദ്ദേശിക്കണതില്ലേ എങ്ങനെയാന്ന് വെച്ചാ ഇപ്പൊ നമ്മള് ദാവണി ആണെങ്കില് ചെറിയൊരു മാല
ആ ചെറുത് പ ആ പക്ഷെ ഇയറിംഗ് എന്തായിരിക്കണം കൊറച്ച് ഹെവി ആയിട്ട് കൊടുക്കാം
ഹെവി ആയിട്ട് പിന്നെ വളയും കുപ്പി വള ഇട്ടാ നല്ല രസുണ്ടാവില്ലേ ദാവണിക്ക്
ഫ്രീ ഹയറാക്കിട്ട് നല്ല വൃത്തിക്കെടുത്ത് ആ അതെന്നെ ആ സംഭവം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ രസംണ്ടാവും കാണാൻ നൈറ്റ്
അതെ പിന്നെ എനിക്ക് മൂക്കുത്തി ക്കണെന്നുണ്ട്
അപ്പൊ ആ അതെ അതൊക്കെ സെറ്റ് ആക്കണം നമുക്ക് അടുത്ത ലീവിന് പോകുമ്പോ അതൊക്കെ കൊണ്ടുവരണം അല്ല എല്ലാ പ്രാവശ്യോം നമ്മള് ഈ സാരിയും എല്ലാം ഒന്നക്കെ മാറ്റ്
അതെ എല്ലാരും ഒക്കന്ന് അതെ
അതെ നമ്മൾ അങ്ങട് നമുക്ക് സെറ്റ് ആക്കാ അല്ലാതൊ ഏ ഡ്രസ്സ് നമ്മ മെറ്റീരിയൽ എട്ക്കാ അയ്ന് പറ്റീള്ളെ സവാളെം കമ്മലൊക്കൊന്ന് നോ ആഹ് അന്റെ വാങ്ങാം
ആഹ് എന്തായാലും വാങ്ങാം വാങ്ങാം അതാ അത് ആരാടി തുമ്മുന്ന നിന്റ ഏ
എടിയേ അം അ ഉമ്മ ഇണ്ടെടി
ആ അമ്മയാണോ അമ്മയ്ക്ക് വയ്യേടി ആ നീ ശ്രദ്ധിക്ക്ട്ടോ അമ്മനേ
ആഹ് ആ ഹോസ്പിറ്റലില് കൊണ്ടുപോയ്ക്കോ പ്പല്ലന്നാ പറഞ്ഞ് അതിപ്പോ നോർമലീ ക്ലൈമറ്റിന്റെയാന്ന് പറഞ്ഞ് അമ്മ മഴച്ചാറല് കൊണ്ടുന്നന്ന കൊണ്ടോയി കൊണ്ടുണ്ടായിരുന്നു
പോയി വരുമ്പോ അതിന്റേതാ
ആഹ് ഇനി കൊള്ളണ്ടാന്നും പറ നല്ലേ ചൂട് വെള്ളം ഒക്കെ കുടിക്കാൻ പ ശരിയായിക്കോളും ഹോസ്പിറ്റലി എന്തേലും കാണിക്ക്
ഇന്നലെ, ഇന്നും ലീവായിരുന്നു അമ്മ ഇപ്പൊ കൊറഞ്ഞിട്ടുണ്ട് എന്നാലും ചെറിയൊരു ജലദോഷം തൊണ്ട് ആതോ
ആ അതാ എന്തായ്ലും ഫുള്ളായി മാർണവരെ ചൂടു വള്ള വെ കൊടുത്താമ ദീടി
ആം
ഇപ്പൊ ഇപ്പൊ കൂടുതലും ഈ ചുമയിലൂടെണ രോഗങ്ങള്ൾ വരുന്ന അപ്പോൊ സൂക്ഷിക്കിട്ടോ അമ്മനെ എന്തായാലും
ആണ അതൊക്കൊന്ന ഞാ പിന്നെ ഡോക്ടപ്പ വേറെ പ്രശ്നന്നും പറഞ്ഞ ആ അത് ക വരുള്ള അല്ല അമ്മയ്ക്ക് പറ എനിക്ക് വരുണ്ടോന്ന് നോക്കണ എനിക്ക് വരാ എനിക്ക അങ്ങനെ വരാറില്ലേ എങ്ങനെയ ഒന്നും വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഭൂമിയെ വന്ന വന്ന ക നിങ്ങൾക്ക്ും കൂടി വന്ന പിന്നെ അതാവും ഉ
ആഹ എന്നാലും ശോസിക്ക ഞാനൊന്നും പറയില്ല ട്ടോ അയിന്
അതിപ്പോ നമ്മൾ തന്നെ അവിടെന്ന ഇല്ലോ
അതെ അതെ എല്ലാവരും ഒരുപോലെല്ലല്ലോടി അവിടെ നിന്റെ അച്ഛമ്മിയൊക്കെണ്ട അച്ഛമ്മേ സംസാരിക്കണ കേൾക്കണോ
ആ അച്ഛമ്മല്ലടി അട അനിയത്തിയും അനിയത്തി അമ്മയാ അവര്ണ്ടാല എന്തോ കാര്യം അവക്ക് അലോട്ട്മെന്റി
അതെയാ അവൾക്ക് സുഖല്ലേ
ആഹ കൊഴപ്പൊന്നുംല്ല
ഉം അവൾക്ക്ന്തായാലും കിട്ടുപടി
ഉം
മ്മ്മ് പിന്നെ വീട്ടിൽ എന്ത്ണ്ടാക്കി ഫുഡ്
ഫുഡ്‌ ഇന്ന് എന്തായിന്ന്ന്ന്ല്ലെ ചിക്കൻ കറി വെച്ചിുണ്ടായിരുന്നു അത്ണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി
ചപ്പാത്തി നീ ഉണ്ടാക്കിയതാ
പിന്നെ അമ്മക്ക് അമ്മക്ക് ചെറിയ അരിന്റെ കഞ്ഞീലെ അത് വെച്ചെടുത്തു ആഹ കഞ്ഞിക്കപ്പം ചമ്മതി
ഓ ആയിക്കോട്ടെ അങ്ങനത്തെ ഫുഡൊക്കെ കൊടു
ആ അപ്പൊചൂട് ഓടെ അത് കുടിക്കാം കഞ്ഞി
ആഹ് ചൂടോടെ കുടിച്ച് മരുന്നും കഴിച്ച് ഒന്ന് ജസ്റ്റ് ഉറങ്ങിയാ മതി ശരിയായിക്കോളും
അമ്മേ ഇപ്പൊ കഞ്ഞീമ്മല് പിടിച്ചിട്ട്ള്ളത്. അപ്പൊ അമ്മയ്ക്ക് കഞ്ഞി വെച്ച് കൊടുക്കും ഉം അങ്ങനെ
ആഹ് എനിക്ക് വീട്ടിൽ പോവാൻ തോന്നുന്നുണ്ടെടി എന്തായാലും നീ അവിടെയല്ലേ എനിക്ക് കൊറേ ദിവസായി ഞാൻ പോയിട്ടല്ലോ എനിക്ക് വീട്ടിൽ പോവാൻ തോന്നിട്ട് ഇങ്ങനെ വയ്യ
ആ ഇനിപ്പൊ നമുക്ക് ഇനി അടുത്ത് ലീവ് വര്നില്ലെ അപ്പൊ പോവാം
അതെ അതിന് വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്യ
ഉം
നിനക്ക് സുഖല്ലേ നീ വേഗം വന്നോട്ടോ സാറ് ചീത്ത പറയെ നിന്നെ
ഞ് മെസ്സേജ് അയച്ച്ണ്ട് ഓക്കേന്നാണ് പറഞ്ഞ്
ആ ഓ ആ അങ്ങനെ വീട്ടിൽന്ന് പറയാണെങ്കിൽ കൊഴപ്പൂല്ല. അല്ലാണ്ട് പറയാണ്ടിരുന്നിട്ടാണ്
ക്ലാസില് കയറാന്ന് വിചാരിച്ചു
ആഹ് ന്നാ അങ്ങനെ കേറ്
സാറിനോടത് പറഞ്ഞിട്ട് ഇപ്പൊ ഓക്കേ ന്നാ പറഞ്ഞ ആഹ് ഉം ശരി ഞാൻ വിളിക്ക നിന്നെ പോയിക്കെടക്കട്ടെ അമ്മ ചീത്ത പറയും
ആഹ് ശരി ഓക്കെ ഉം ഗുഡ് നൈറ്റ്
ഉം ബൈ